ഹലോ ആഹ് കേൾക്കുന്നില്ലേ അതെ കേൾക്കുന്നുണ്ട് ഉം എന്തെ ക്കെയാ വിശേഷം
ഓഹ് സുഖം അവിടോ
ഇവിടേം സുഖം
ആണോ
പിള്ളേരൊക്കെ പോയോ ഫ്രീ ആയോ
എന്തോ
പിള്ളേരൊക്കെ പോയോ ചോയ്
ഇല്ല ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഏഹ്
ആഹ്
എങ്ങനെയാ പഠിക്കാണോ
ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടിപ്പം നിക്കുവാ ഒരു മാസം ആവുന്നേ ഉള്ളൂ
ഏഹ് എന്താ കഴിഞ്ഞെ
ബി ടെക്
ഏഹ് ഇനി എന്താ ജോലിക്ക് പോവൊണ്ടോ
ഇനി ജോലിക്ക് പോണം ജോലിക്ക് നോക്കോണ്ടിരിക്കുവ
ആഹ് ആഹ്
ഉം
അത് കഴിഞ്ഞിട്ട് കല്യാണം ഒക്കെ ആലോചിക്കും അല്ലേ
ആഹ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറയുന്നെ ഒത്തിരി നാള് കഴിഞ്ഞി ട്ട് ഒത്തിരി കൊറച്ച് വർഷം കഴിഞ്ഞിട്ട് മതി സ്വന്തായിട്ടൊക്കെ ജോലി ചെയ്ത് കൊറച്ച് പൈസയൊക്കെ ചെലവാക്കി അങ്ങനെ പിന്നാവുമ്പോ അല്ലാതെ കല്യാണമ്പം റെസ് പോൺസിബിലിറ്റീസും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പൈസയൊന്നും ചെലവാക്കാൻ പറ്റി
ആഹ് ആന്തറയ അപ്പ പിന്നെ അങ്ങൻതന്നെ നല്ലെ
ആഹ് അങ്ങനെയാ നല്ലത് ഉം ഉം
പിന്നെന്താ ചായ കുടിച്ചോ ആഹ് ആഹ് ചോ രണ്ട് പിള്ളേരാണ് ഒരാളു പോയി ഒരാള് ചെറുതാണ്. ഒന്നര വയസെയിട്ടുള്ളൂ.
ഓഹ് ഓഹ് ഓഹ്
ഇങ്ങിട്ട് എവിടെ ഇരുന്നു പഠിച്ചിരുന്നൊക്കെ? കോളേജോ എവിടൊയിരുന്നു പഠി ച്ചിന് എംടെക്ക് ആഹ് അഹ്. എങ്ങനെ സ്റ്റുഡന്റ് ഒക്കെ ഉണ്ടായിരുന്നോ?
എന്തോ?
സ്റ്റുഡന്റ് ഒക്കെ കൊറണ്ടായിരുന്നോ?
ആഹ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും പഠിക്കുവല്ലോ അതുകൊണ്ട് ആ. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു.
ആ ആ. എന്നിട്ട് ജോലി അവി ടെ നാട്ടിലാണോ അതോ പൊറത്ത എങ്ങനെയെ നോക്കണ എങ്ങനെയ ആഗ്രഹം?
അല്ല എന്തായാലും എനിക്ക് കൊഴപ്പില്ല പുറത്ത് പോകാനായാലും കുഴപ്പല്ല. നാട്ടിലാണേലും കുഴപ്പല്ലാത്ത മൈന്റിലാ ഞാൻ നിക്കുന്ന എന്നാലും കൂടുതല് നോക്കുന്നത് നാട്ടില് കുറിച്ചു നീക്കാന്നുള്ളെ
ആ ആ. നാട്ടിലൊക്കെ ഉം ഉം പൊതുവെ സ്‌ സാലറി കൊറവാ വല്ലാത്ത പ്രശ്നൊന്നുല്ല.
ആ അല്ല എന്നാലും അത്യാവശ്യം സാലറിയൊക്കെ ഉണ്ടെങ്കി നാട്ടിൽ നിക്കുമ്പോ നമുക് ക്ക് എപ്പം വേണേലും വീട്ടിൽ വരാനാണെലും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ പോവാൻ ആണേലും ഒക്കെ പറ്റുമല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴൊന്നും അറ്റൻറ് ചെയ്യാൻ പറ്റ ത്തില്ല. നമുക്കതു ഒരു വിഷമമല്ലേ അതെ അത് അത് ഒരു വിഷമല്ലേ ഇവിടെക്ക ആവുമ്പോ പിന്നെ അങ്ങനെ പ്രശ്നല്ല ഇഷ്ട ഉള്ളപ്പോ വീട്ടിൽ വന്ന് വീട്ടിലുള്ളവരെ കണ്ടിട്ട് പോവാം.
രീതിക്ക് പോവും ചെയ്യല്ലേ.
പോവയും ചെയ്യാം അതല്ലേ ഞാൻ കൊറച്ച് ആ എന്താ ഇങ്ങനെ വീട്ടാര് അങ്ങനെ ഭയങ്കര ഇതാണ്. എ എങ്കി
ആരൊക്കെയുണ്ട്?
വീട്ടില് ഉമ്മായും ബാപ്പായും ഇക്കായും ഉണ്ട്.
ആ ആ ആ.
ഉം ഇക്ക ഏ ആ ഇക്ക ജോലി ഇപ്പം ദുബായിലാണ്.
ഏ മാരീഡ് ആണോ?
അല്ല അല്ല.
ആ എൻ എന്താ പഠിച്ചു അങ്ങനെ വർക്കിന് കേറിയത അതാ വേറെ എന്തെങ്കിലോ?
അല്ല ഡിപ്ലോമ പഠിച്ച അങ്ങനെ വർക്ക് അതിന്റെ വർക്കിന് കേറിയത്.
ഉം ഏത് ഡിപ്ലോമ യാണാവോ ലെ
കംമ്പ്യൂട്ടർ എൻജിനീയറിങ്.
ആ ആ ആ
ഉം
അ പിന്നെ ഇക്കാന്റെ ഒപ്പം അങ്ങട് പോയാതി ഇക്കാടെ കൂടാങ്ങട്ട് പോയ
ആ ആ ആ കൂടുതലും നാട്ടീ നോക്കാന്നുള്ള എന്നീ ഒന്നും സെറ്റ് ആയില്ലെങ്കി പൊറത്താന്നുള്ള മൈന്റിലാണ്
ആ ആ
ഉം നാട്ടി നിക്കുന്നേയാ കൊറച്ചൂടി ഉം ഞാൻ ഏ പഠി ക്കുന്ന പഠിച്ചെ നാണേലും വീട്ടീന്നിങ്ങനെ വന്ന് പോയി വന്നു വീട്ടീന്ന് ഇങ്ങനെ മാറി നിന്നിട്ടില്ല ഞാൻ
ആ
അപ്പൊ ആ അതിന്റെതായ ഒരു പ്രശ്നം എനിക്കുണ്ട് ആ അതുണ്ട് അതല്ലേ ഞാ ഭയങ്കര ഇമോഷണൽ ആണ് എന്തെങ്കിലും കാര്യം വരുമ്പോ ഭയങ്കരായിട്ട് കരച്ചിൽ വരും പിന്നെ
അതക്കെ മാറ്റേണ്ട ടൈം വന്നോ കയിഞ്ഞുട്ടോ
ആഹ് അഹ് അത് കയിഞ്ഞു പക്ഷെ അത് ഞാത് മാറ്റുന്നുണ്ട് പ
മാറ്റാനാട്ട് കഴിയണില്ലല്ലേ
അതെയാ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് കരച്ചിലെക്കെ വരും അങ്ങന്ച്ചാ അങ്ങനല്ലാ എന്തെങ്കിലൊരു വിഷമം വരുമ്പ ഞാ അത് ഞാനതേ കരയതൊള്ളൂ ഇങ്ങനെ എന്തേലും വിഷം വരുമ്പോ സ്വന്തായിട്ട് ആലോച്ചി ഇങ്ങനെ അങ്ങനെ കരയത്തെ ഉള്ളൂ
ആഹ് ആഹ്
ഉം അല്ലാതെ ആരെ അറിയിച്ച
ആരെ അറിയിക്കൂല്ലാന്നാണ് സങ്കടം നല്ലോണം തീർക്കു
ആ ആരെങ്കിലും ഷൗട്ട് ചെയ്താ അങ്ങനെ കരയുന്നല്ല എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പഴോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ
ഉം ഉം ഉപ്പാക്ക് എന്താ ജോലി
ആ ഇവിടെ കടയുണ്ട് നാട്ടിൽ തന്നെ ആ സൗദിയിലായിരുന്നു ഉം അവിടെ എന്തേലും ബിസിനസ് ഉണ്ടോ എന്തേലും ചെയ്യുന്നുണ്ടോ ആ ഇവിടെ സെറ്റിലായി
ഉം ഉം ഞാൻ എപ്പഴും ചെയ്യണില്ല ഇതേ പോലെ മാ കല്യാണം കഴിക്കണേന്റെ മുമ്പ് തന്നെ വർക്ക് ചെയ് തിരുന്ന്
ഓ ഓ ഇപ്പൊ എന്താ വ
ക്ക് ഇപ്പൊ പിള്ളേരായില്ലേ ഈ പറഞ്ഞ പോലെത്തന്നെ ഇപ്പൊ പിള്ളേരായി അങ്ങനെ ഒരോ റെസ്പോൺസ് ഓരേ നോ ക്കണെങ്കി ആള് വേണം നമ്മള് വിചാരിച്ചാ അതില് പോവാൻ പറ്റൂലല്ലോ
ഉം അല്ല കുഞ്ഞ് കുഞ്ഞും കൂടി ആ സ്കൂളിലൊക്കെ പോയി കഴി
ഇല്ല ആ ആ ഇപ്പ ആ ഇപ്പൊ ചെറിയ കുട്ടി ഒന്നര വയസായേ മോളുണ്ടേ
ആ അത് തന്നെ കുഞ്ഞു തന്നെ അതുതന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴേ ജോബ് നോക്കണം ഇപ്പോ രണ്ട് പേരുടെയും കൂടി പൈസ ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങള് നന്നായിട്ട് പോത്തുള്ളൂ
അതെ അതെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ
പറ്റത്തുള്ളൂ ഇപ്പം ഭയങ്കര ചെലവാണ് ഓരോ സാധനങ്ങൾക്കൊക്കെ നമ്മള് വിചാരിക്കുന്നേനക്കാലും പൈസയല്ലേ
ആഹ് അതന്നെ
അതൊക്കെ ആവുമ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാര് ചിന്തിച്ച ച്ച് തുടങ്ങും പിന്നെ എല്ലാർക്കും ഇപ്പൊ ലാവിഷായിട്ട് ജീവിക്കണം എന്നാണ് എന്തോ കേട്ടില്ല
വീട്ടിലെ രണ്ടാള് ഇനിപ്പോ മുഴുവൻ പോയാലും പോയാലും ജോലി പോയാലും ഒന്നും ആവാത്ത അവസ്ഥയാണ് ഏറിയപ്പോ
ഓഹ് അല്ലെ പിന്നെ വീട്ടിരുന്ന് ചെയ്യുന്ന എന്തേലും വർക്ക് അങ്ങനെ ചെറിയ എന്തേലും തുടങ്ങണം
അതിന് പറ്റിയ വർക്ക് എന്തേലൊക്കെ ശെരിയാവണം എന്നാ കൊഴപ്പൊന്നില്ല
ആഹ് എന്തേലുക്കെ ആവുമ്പോ നമ്മുടേലും പൈസ കാണുവല്ലോ നമ്മുടെ ആവശ്യ ആവശ്യത്തിന് ഇഷ്ടത്തിന് വാങ്ങാലോ എന്താണേലും
ആ അതെ നമ്മുടെ അടുത്ത് ക്യാഷ് ഇണ്ടാവുമ്പോ അത് വേറെ തന്നെയാണ് കിട്ടി ശീലായ ഒക്കെ പ്രത്യേകിച്ച്
പിന്നിം കിട്ടണം എന്നില്ലരു അതൊക്കെ
നമ്മൾ എത്രന്നും പറഞ്ഞ ഓരോ ആവശ്യങ്ങൾക്കും ചെറിയ കുഞ്ഞു കുഞ്ഞ ആവശ്യ ങ്ങൾക്ക് വരെ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ അതാണ് പ്രശ്നം
നമ്മുക്ക് ജോ ജോലി ഉണ്ടായ അതിനോ ഒക്കുന്നില്ല പിന്നെ ഞമ്മള ഇഷ്ടം പോലെ ഇപ്പ എവിടെ പോവാനും വരാനും ഞമ്മള അടുത്ത് ക്യാഷ് ഉണ്ടല്ലോ എല്ലാരും മേനും പ്രശ്നക്കയാശല്ലേ ഞമ്മുടെ അടുത്തണ്ടുന്നൊക്കെ നടക്കും
നടക്കും ഒരു നമുക്കൊരു ഒരു സാധനം ഒരാ വാിച്ച കൊടുക്കോ അത്രത്തോള സന്തോഷംെിൽ നെ ക്യാ് വാങ്ങി കൊൊടുക്കാൻ പറ്റൂ
സന്തോഷിപ്പിക്കണെങ്കിൽ നമ്മുടെ അടുു തന്നെ വേണം
വേണം അത് വല്ല ഉം ക്യാഷിൽ ഇപ്പൊ ക്യാഷ് വെച്ചാണ് ആൾക്കാരെ വിലയിരുത്തുന്നത് പോലും
അങ്ങനെരു അങ്ങനെരു ഫാമിലിയിലൊക്കെ ആണേലുവേ
ഉം അത ങ്ങിട്ട് മ്മ എവിടെ വീട്ടിൽ വീട്ടിലുണ്ടോ
മ് ഇപ്പ കടയിലോട്ട് കടയിലോട്ട് അത്യാവശ്യം പോണ്ടി വന്നു അപ്പൊക്ക് ഒരു സ്ഥലം വരെ പോണമായിരുന്നു അപ്പൊ അമ്മ അങ്ങോട്ട് പോയി
ആ ആ എന്തിന്റെ
നമ്മള് സ്റ്റേഷനറി ഐറ്റംസും ബേക്കറി ഐറ്റംസും അങ്ങനെ
ആ ആ എങ്ങനെ ടൗണിലാണോ
എന്ത്
ടൗണിലാണോന്ന് ചോയിിക്കുവ
ടൗണിലല്ല ടൗണിലല്ല
ആ ആ
ഞങ്ങള് കൊറച്ച് ഏ ഞങ്ങള് എന്തോ
ടൗണില ആാവൂല്ലോ കൊറച്ചുള്ളൂ ടൗണിലേ
ആ ഉള്ളിലോട്ട്ന്ന മ് ആ അങ്ങനെ റോഡ് സൈഡിലാണ് അല്ല ഈ ടൗണിൽന്ന് കുറച്ച് മാറി മാറിയാണ് ഇവിടെ ആൾക്കാരൊക്കെണ്ട് പക്ഷെ എന്നാലും ടൗണിന്റെ അത്ര തിരക്കും കാര്യങ്ങളും കടകളും അങ്ങനെ അങ്ങനന്നുല്ലേ
ആ ആ എന്നാല അത്യാവശ്യം കൊഴപ്പല്ലാത്ത രീതിക്കൊക്കെ
ആ കൊഴപ്പമില്ലാത്ത രീതിക്ക് പോ ആ വീടിന്റെ വീട്ടീന്ന് കൊറച്ചു കൊറച്ചേ ഉള്ളൂ
ആ ആ
പ്പ അതുകൊണ്ട് അങ്ങനെന്നൊക്കെ ഇട് അതാകുമ്പോ ഒരു സൗകര്യം ണ്ടല്ലോ വീട്ടീന്നാണെലും ആർക്കെലും എന്തെങ്കിലും അത്യാവശ്യം വന്നാ പോകാനാണേലും
ആഹ് വീടിന്റെ അടുത്താവോണ്ടെന്നെ സൗകര്യണ്.
അതെ അതെ അതുകൊണ്ട് നമുക്ക് എപ്പ വേണാലും എന്തെങ്കിലും ആവശ്യം വന്നാ കേറി പോവാലോ.
ആഹ് അതന്നെ
ഉം അതെ.
ങ്ങടെന്താ ചായെക്കെ കുടിച്ചോ
ആഹ് ചായൊക്കെ കുടിച്ചു രാവിലെ
ഉം ഞാൻ ഇവിടേം കഴിച്ചു ഇവരൊക്കെ ആക്കി ഇപ്പൊ കഴിച്ചിട്ടേ ഉള്ളൂ ത്ത കഴിഞ്ഞു പിന്നൊരു കഴിഞ്ഞു അവിടെങ്ങനെ നേര ത്ത കഴിക്കുവോ
ഞാൻ പൊതുവേ താമസിച്ചാ കഴിക്കുന്നേ ഇനിപ്പൊ കൊറച്ചുമ്പേ കഴിച്ചതേ ഉള്ളൂ
ആഹ് രാവിലെ എണീക്കലൊക്കെ വൈകി ആവൂല്ലേ
ആഹ് ഒമ്പതരാമ്പോ എണീക്കും പിന്നെ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വരുമ്പോഴ്ത്തേനും പിന്ന പിന്ന കൊറച്ചേരം ഇരുന്നിട്ടൊക്കെ പിന്നെ കഴിക്കത്തൊള്ളൂ
ആ ആ
ഉം
ആ അയ്ക്കോട്ടെ ന്ന ശെ ശെരി ന്നാല് ഓക്കെ